ഹലോ
എന്തൊക്കെ വിശേഷം
ഹലോ
ഭക്ഷണം കഴിച്ചോ
ആഹ് ഭക്ഷണം കഴിക്കാനിരിക്കുന്നേ ഉള്ളൂ അവിടെ കഴിച്ചോ
ഇല്ലേയ് ഇവിടെയും കഴിക്കാനിരിക്കുന്നുള്ളൂ
ഏഹ് ഇന്നെന്താ സ്പെഷ്യൽ
സ്പെഷ്യല് നമക്ക് പനി വന്നിക്ക് മയ കൊണ്ടിട്ട് അപ്പൊ ഇ ന്ന് കഞ്ഞിയെരിക്കും
കഞ്ഞി കുടിക്കണം ഇന്ന് രാവിലെ ഡോക്ടറെ കാണിക്കാ പോയിട്ടുണ്ടായിരുന്നു
മഴ കൊണ്ടിട്ടാണോ
അതെ
ആഹ് പനിച്ച് അതെ അതെ ഇന്നലെ കൊറിയർ ഓഫീസിലൊരു സാധന എടുക്കാ പോയതേനു അപ്പൊ പോന്ന വഴി ത്തില് മഴയിണ്ടായിനു അപ്പൊ അങ്ങനെ മഴ കൊണ്ടപ്പോ പനി വന്ന് പനി കഞ്ഞിയേരി ഇക്കും കുടിക്കേണ്ടി വരാ എല്ലാർക്കുണ്ടല്ലോപ്പൊ മഴ ആയതോണ്ട് പനിയൊക്കെ
ചെറിയനിയത്തിക്കുണ്ട് പനി
പനിയോ ആഹ് പനി വന്നാലാണെങ്കിലോ ഭയങ്കര ക്ഷീണോം മേലൊക്കെ വേദന അങ്ങൻത്തൊരസുഖം
ആഹ് അതാണ്
ഉം
അവൾക്കാണെങ്കി മാറ്ണല്ല എത്ര ദിവസായി ഇപ്പൊ കൊരയും തൊടങ്ങിയിണ്ട്
അതേ കാണിച്ച്ക്ക്ണ്ടായിരുന്നോ
ഏഹ് ആഹ് കാണിച്ചു
ഏഹ് എന്നിട്ടെന്ത്‌ പറഞ്ഞേ
മരുന്നൊക്കെഴുതി തന്നിട്ട് ട്ടുണ്ട് പൊർത്ത്ക്കൊരു മരുന്ന് വാങ്ങീട്ടുണ്ട് കൊടുക്ക്ണ്ട്ന്നാലും മാറി കിട്ടുന്നില്ല
ആഹ് ആഹ് ഇപ്പൊ പനി വന്നാ ഭയങ്കര തലവേദന ആഹ് പിന്നെ ഫോണ് നോക്കിട്ടുള്ള തലവേദന മൈഗ്രേന്റെ
ഏഹ് പിന്നേ എന്താ
എങ്ങനെ
മൈഗ്രൈനുള്ള ആളാ
അല്ലാള് അങ്ങൻത്തൊരു തലവേദനണ്ടാവല്ല ഇപ്പൊ ഫുള്ള് നിക്കായിഞ്ഞിന്റെഷം വ വേക്കേഷന് വന്നപ്പ ഫുള്ള് ഫോണെന്നെ
വേറെ പണിയൊന്നുല്ലലോ
ആഹ് അത് ശരി
അപ്പൊ അങ്ങനെ തലവേദന തുടങ്ങുന്നുണ്ട് നമ്മള് വേറൊന്നും ചെയ്യാല്ലാത്തപൊ ഫോണ് നോക്കി പോവും
ആഹ് ഹാ
അല്ലെങ്കി പിന്നെ ആരെങ്കിലും സംസാരിക്കാൻ വേണം ഇത് അതുല്ല ഇപ്പൊല്ലരും ഫോണ് കിട്ടിയാ പിന്നെ ആരി പൊർത്തൊന്നും കാണൂലല്ലോ
ആഹ് അത് ശരിയ അവിടെ അയൽവാസികളൊന്നുല്ലേ ഇങ്ങളെ പ്രായത്തിലുള്ള
കുട്ടികളല്ലൊള്ളൂ നമ്മളെ മിറ്റത്തെന്നെ കുടുംബക്കാരന്നെണ്ട് അപ്പൊ അവരൊക്കെ നമ്മളേജുള്ള കുട്ടികളൊക്കെണ്ട് അവരൊക്കെ ക്ലാസ് പോകുന്നോരാ അപ്പൊ ഞാനാണ്ള്ളത് ഇപ്പൊ വീട്ട്ല്ള്ളത് അപ്പൊ അവര് ക്ലാസ് കഴിഞ്ഞ് വന്ന് വൈകുന്നേരാ അവര് വര അവര് വന്നാ ക്ഷീണിച്ചായിരിക്കും വര പിന്നെ അവരൊന്നും അതിനിപ്പ അവരെ കിട്ടണ ശനി ഞായറും ആവണം അപ്പൊ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഫുൾ ഫോൺന്നെ ഫോണ് നോക്കി തലവേദന കുറക്കാൻ നോക്കൂ പിന്നെ അറിയാണ്ട് എടുത്ത് എടുത്ത് പോകും ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ
ഉ ഉം അതെ എന്നാല് ഫോൺ എന്നെ നോക്കിയാല് സമയം പോ എങ്ങനെ
ഓൽ ഉള്ളോണ്ട് സമയം പോകുന്നത് അറിയൂല
ആഹ് അതെ അല്ലെങ്കിൽ ഫോൺ തന്നെ നോക്കിപ്പോകും
അതേ ല്ലേ
ഇല്ല ഇല്ല താത്തക്ക് ഒരു മോനുണ്ട് ഓര് ഓലെ ഭർത്താവിറെ വീട്ടിലാ ഉള്ളത് വന്നാ പിന്നെ ഫോൺ എപോയും ഇല്ല ഇല്ല എപ്പോളെങ്കിലും വന്ന പിന്നെ ഫോണ് നോക്കേണ്ടി ആവശ്യം ല്ല
ആഹ്
അങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഉമ്മ എന്തേലും പണിയില ആ റീൽസ് ഇൻസ്റ്റഗ്രാം എന്തോ അഡിക്റ്റ് പോലെയ അത് എടുത്ത് എടുത്ത് നോക്കിയാ പിന്നെ വേറെലും പോവാന്ന തോന്നില്ല ഇങ്ങനെ കണ്ടിരുന്ന് പോവും
ആ എന്റെ സ്ഥിതി അങ്ങനെ തന്നെയാ പിന്നെ ഇപ്പൊ ഏറ്റ ഇങ്ങനെ ഒരു ജീ ബിയ ഒക്കെ ഉള്ളൂ അപ്പൊ പിന്നെ ഞാാന് കൊറെക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും നെറ്റ് എന്നാലും കഴിയൂട്ടോ ഒച്ച
കഴിഞ്ഞ മാസമൊക്കെ നെറ്റ് ത്രീ ജി ബി ഉണ്ടായിരുന്നു അപ്പൊ നെറ്റ് കഴിയുന്നില്ല ഇത്ര റീൽസ് കണ്ടിട്ടു ഞാൻ വിചാരിച്ച് നെറ്റ് ഇങ്ങനെ പോവല്ലേ നെറ്റ് കിട്ടുന്നില്ല നെറ്റ് കയുന്നുല്ല അപ്പൊ ഈ പ്രാവശ്യം വണ്ടി ജി ബി ഗേറ്റ് അത് രാവിലെ എണീറ്റ് അപ്പ തീരും
ആഹ അതാണ് ഒരു ജിബി യൊന്നും മതി യാവില്ല
ഇല്ല വൈഫൈ ഉള്ളതൊണ്ട് പ്രശ്ന ഓ ഉണ്ട് പക്ഷെ നമ്മൾ പുറത്ത് പോകുമ്പോാണ് നമുക്ക് പ്രശ്നം വരുന്നത്
ആഹ് അത് ശരിയാ പുറത്ത് പോകുമ്പോ കിട്ടൂല
പുറത്തൊന്ന കിട്ടില്ല ഇപ്പം ന ഗൂഗിൾ പേ ഒക്കെ വന്നതോണ്ട് പുറത്തു പോകുമ്പോ നെറ്റ് ആവശ്യണല്ലോ
ആഹ ഞങ്ങളും ഇവിടെങ്ങനെ തന്നെ ഫോൺ പേൽ തന്നെ സാധനമൊക്കെ വാ വാങ്ങല്ലേ
ആ അതള്ളൊണ്ട് വലയ ഉപകാര നമ്മൾഈ പുറത്ത് പോകുമ്പോ കൊറെ ബാഗ് കൈമല്ലി പൈസ അങ്ങനെ ഒന്നും പിടിച്ചു പോകേണ്ട ആവശ്യമില്ലല്ലോ
ഉ ഇ ഫോൺ തന്നെ ഉണ്ടെങ്കി ഫോൺ എന്തായാലും നമ്മൾ എടുക്കല്ലോ
ആ അത എടുക്കൂ അപ്പൊ നമ്മൾ എവിടെയും പെട്ടന്ന് കുടുങ്ങേ ഇല്ലല്ലോ നമ്മളെ ഫോണില് പൈസ ഉണ്ടെങ്കില്
ആഹ നെറ്റും വേണം അങ്ങനെ വിട്ടടുക്കാൻ നെറ്റ് വേണ്ടേ
ആപ്പൊ അങ്ങനെ വീട്ടിലിരിക്കുമ്പ വെറുത ഇരിക്കുമ്പോ പെട്ടെന്നായിരിക്കും തോന്ന ചായ കുടിക്കാൻ പോവാ പുറത്തെവിടെയെങ്കിലും പോവാ അപ്പൊ ഫോണില് നെറ്റ് ഉണ്ടാവില്ല അപ്പൊ ഫോണിൽ നെറ്റ് ഉണ്ടാവില്ല വെറുതെ ഒരു ഇരുപത്തിമൂന്ന് റുപയ്ക്ക് അന്ന് റീചാർജ് ചെയ്യേണ്ടി വരും
ആഹ അത് ശരിയാ അപ്പൊ എന്താ നിങ്ങളെ ഒറ്റക്ക് വണ്ടിയൊക്കെ ഓട്ടി പോല
ഇല്ല ഇല്ല ഞാൻ വണ്ടി ഓട്ടല നമ്മളെ താത്തൊക്കെ വന്നാല് ഓലെ കൂടെ പൊർത്തു പോവും വണ്ടി പഠിക്ക്യാൻ പോണം എനിക്കെന്തോ ഒര് മടി ഒരു വട്ടം വണ്ടി പഠിക്ക്യാൻ നിന്നേല് വീണോയി വണ്ടി മന്ന്
ആഹ് ആഹ്
ഐല് പിന്നെ പേട്യായിപ്പോയി
ആഹ്
നിങ്ങക്കറിയോ വണ്ടി
ആഹ് വണ്ടീ ഇപ്പൊ പഠ്ച്ച് ഞാന് സ്കൂട്ടി അറിയാ പിന്നെ കാറ് കൊർച്ചുകൂടി റെഡിയാവാണ്ട്
ആഹ് അപ്പൊ ഞാൻ വിചാര്ച്ച് ഇനി പൊർത്ത് പോയിട്ട് പഠിക്ക്യാന്ന്
ആഹ് ഡ്രെയിങ്സ്കൂളൊക്കെ ഇണ്ടല്ലോ ആഹ് വേ സ്കൂട്ടി ഞാൻ വീട്ട് തന്നെ പഠിച്ചതാ
അപ്പൊ അന്വേഷിച്ചോക്കണം ശെനിം ഞായറും മാത്രള്ള ക്ലാസ്സ് ക്ലാസ്സ് തൊടങ്ങ്യ പിന്നെ എന്നുള്ള അങ്ങനെ പോവാൻ പറ്റോ
ആഹ് ഇഷ്ടള്ള പോലെ പോവാ നമ്മള് പോണ പോണന്ന് സൈന്ട്ടാ മതി
ആഹ് ഇന്നതാ അന്വേഷിച്ചോക്കണം അങ്ങനെ പഠിക്ക്യാന്നാര്ച്ച് ഇവട്ന്ന് പഠ്ച്ച്ട്ട് ഇ നമ്മള് പഠിക്ക്യാണെ നമ്മള് അല്ലാത്ത റോഡും മന്ന് ഇവടെ അട്ത്തൊന്നും അങ്ങനെ നല്ല ഗ്രൗണ്ട് ഒന്നും ഇല്ല അപ്പം ഫസ്റ്റ് പഠിക്ക്യുമ്പോ റോഡ്മെന്ന് പഠ്ച്ചാ റെഡി ആവൂലാല്ലോ
ആഹ് ആഹ് ഞാന് ഇവടെ എട്ത്തന്നെ ഒര് ഗ്രൗണ്ട്ണ്ടായി രണ്ട് കിലോമീറ്ററ് പോയാല് ഗ്രൗണ്ടാണ്
ആഹ് ആഹ് ഇവടെ ഗ്രൗണ്ട് ഇല്ലാത്തതോണ്ടാ പ്രശ്നം
ആഹ് പിന്നെ മറ്റേ സ്കൂട്ടി പഠിക്ക്യാന് മറ്റേ ഹുക്ക് ഇട്ട് ഓട്ടിയാ മതി പിന്നെ അധികം ആക്സിലേറ്ററും പോവില്ല
അപ്പഴേ ഇവരെ വണ്ടി ഇവട്ന്ന് ആഹ് ഇവട്ന്ന് വണ്ടി അങ്ങനെ പഴയ വണ്ടി കിട്ട്ന്ന്ല്ലാ തീരെ ഓട്ച്ച് പരിചയ ഇല്ലാത്തതോണ്ട് അങ്ങനെ ഇതിനെ വണ്ടിയൊക്കെ പുതിയ വണ്ട്യാ അപ്പൊ എല്ലര്ക്കും വണ്ടി തെരാന് പേടിയാ
ആഹ് അത് ശെരിയാ ഇവടെ എന്റെ ഉപ്പൻ്റെ വണ്ടി ഇള്ളോണ്ട് പിന്നെ ഏഹ്
പൊർത്ത് പോയി പഠിക്കുമ്പം പിന്നെ അത് പേടിക്കണ്ടല്ലോ
ആഹ് ഇവടെ ൻ്റെ ഉപ്പൻ്റെ വണ്ടി ണ്ടേനി പുതിയതന്നേണ് പക്ഷെ ഞാൻ കുത്തിച്ചിട്ടൊന്നൂല്ലാ
ആഹ് ആഹ് നമുക്ക് സൈക്കിൾ ബാലൻസൊക്കെ ഇണ്ടെങ്കില് പഠി ആഹ് പെട്ടെന്ന് പഠിക്ക്യാൻ പറ്റല്ലോ
ആഹ് ആഹ് ഇങ്ങക്ക് സൈക്കിൾ ബാലൻസ് ഇല്ലാ
സൈക്കിൾ ബാലൻസ് ഇണ്ട് പക്ഷെ എന്തോ ഒരു പേടിയാ ഒരു വട്ടം വണ്ടി മെന്ന് വീണതോണ്ട് ഐല് പേട്ച്ച് അതെ പക്ഷെ അത്യാവശ്യം ഞാൻ ഇവട്ന്ന്ങ്ങനെ വെറ്തെ ഇരിക്കുമ്പം ഞാൻ വിചാരിക്കല്ണ്ട് ഇൻക്ക് എടക്ക് പൊർത്ത് പോയി എന്തേം സാധനം വാങ്ങാൻ തോന്നും അപ്പൊ ബാക്കിയുള്ളോലെ കാല് പിടിക്കണം ബസ്സിലൊക്കെ പോകുന്നെ ആലോയ് ക്കുമ്പം തന്നെ പോവാൻ മടിയാവും വണ്ടിയാണെങ്കി വണ്ടി എട്ത്തങ്ങ് പോയാ മതിയല്ലോ ഈ പൊതുവേ മഴക്കാലായതോണ്ട് എല്ലരും പൊർ ത്ത് പോന്നെ ആഹ് ആഹ്
ആഹ് ഇൻ്റെ അനിയത്തീനെ പോലെ വെർതെ എന്താ പത്ത് എത്തീട്ടൊള്ളൂ
ആഹ് ആഹ്
അവള് ഇതേ പോലെ വണ്ടിട്ത്തതേനു എത്ര കൊട്ത്താലും അവ്ടെ നിക്കല്ലോ മതില് ഭാഗ്യത്തിന് പൊളിഞ്ഞടില്ല
ഏഹ് ഇന്ന്ട്ട് എന്തെ പറ്റിയോ
പറ്റ്യൊന്നൂല കാൺന്നെ പേടിയാ ഇട്ക്കാൻ നമുക്കൊര്
ആ പിന്നെ വണ്ടി അറിയാത്ത ആരല്ലല്ലോ. ഇപ്പ എല്ലാവർക്കും വണ്ടി അറിയാലോ വണ്ടി എന്തായാലും പഠി ക്കണം അതെ നമ്മള ആവശ്യത്തിന് തന്നെ ബാക്കിയുള്ളവരടുത്ത് ഇങ്ങനെ പോയി ചോദിക്കണ്ട
ആഹ് അത് ശരിയാ പഠിച്ച് കിട്ടണം പിന്നെ ലൈസൻസും നോക്കണം
അതെ കുറച്ചൂടെ കഴിയുമ്പോ അല്ലേ ഇപ്പ തന്നെ ലൈസൻസിനൊക്കെ നിയമങ്ങള്ൾ കൂടൂലേ കുറച്ച് കഴിഞ്ഞ അയി രിക്കും വേറെ എന്തെങ്കിലുമൊക്കെ നിയമങ്ങൾ വരുന്നതിന് മുന്നേ ലൈസൻസ് എടുക്കണം
ആഹ് അതു ശരിയാ.
പോയിത്തൊടങ്ങിയാൽ പിന്നെ പ്രശ്നുണ്ടാവില്ല. ആഹ് ആഹ് പോയി തുടങ്ങി ചേരാനുള്ള ഒരു സംഭവമാണ് പ്രഷണു അത് നാളെ ചേരാ നാളെ- ചെയ്ത് അങ്ങനെ വിചാരിച്ചിരിക്കും-
ഉം മ് ഹും ഇവിടെ എന്റെ ഉമ്മാന്റെ നിർബന്ധ പ്രകാരം എന്നെ ചേർത്തിയതാ- ഉപ്പാനോട് പറഞ്ഞ് പറഞ് അങ്ങനെ ചേർത്തിയതാ
അതെന്റെഹസ്ബൻഡ് ഇങ്ങനെ പറയൂ പോയി പഠിച്ചുടെ പോയി പഠിച്ചുടെ എന്ന് നീ ഇങ്ങനെ പറയും നാളെ പഠിക്കാം മറ്റന്നാള് പഠിക്കാം ടൈമ് ഇണ്ടല്ലോ
ആഹാ അത് ശരിയാ നമ്മള് അങ്ങനെ വിചാരിച്ചാ പിന്നെ പഠിക്കലോന്നും നടക്കൂല-
പടിക്കാതെ നടക്കൂല ഇപ്പൊ ഞാൻ വിചാരിക്കല് ഏതായും മഴ അല്ലേ ഇനി മഴ കയിട്ടെ- അത് കഴിഞ് ശരിക്കും വെയിയില് വെയിലത്ത് പോയി വരാന് ആവുല്ലെന്ന് പറയും ഇങ്ങനെ വെറുതെ ഇരുന്ന് ശീലായി പോയി വെറുതെ ഇരുന്ന് ഇങ്ങനെ റീൽസ്- ഇത് കണ്ട് തയങ്ങി-
ഉം.....
എന്നാ ഓക്കെ ട്ടോ
ആഹാ എന്നാൽ ശരി ഞാൻ വിളിക്കാം-
ആ വിളിക്കാം